ഹലോ ആഹ കേൾക്കണ്ട് അവിടെ കേക്കണ്ടോ ആണ്
ആഹ സുഖായിട്ട് ആണോ നിങ്ങൾ വിശേഷം എന്താ
ഇവിടിം സുഖായി പോണു മഴ ഇണ്ടോ
ഇല്ലല്ല മഴ ഇങ്ങനെ വരാൻ നിക്കുന്ന നാളെ ഓ ഓറഞ്ച് അലേർട്ട് ആണ് ന്നൊക്കെ കേട്ടു
ആ എല്ലത്ത കൊറേ സ്ഥലങ്ങളില് ആഹ് ആ ആഹ് ഇവിടെതന്നെ ഓറഞ്ച് അലർട്ട് ഇതുവരെ മഴ ഉണ്ടായിരുന്നു ഇപ്പ ഇതാ കുറഞ്ഞു മഴ കുറഞ്ഞു ഉ വന്നിട്ടുണ്ട്.
ആ ഇവിടെന്ന് പെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ മൂടി കെട്ടി നിക്ക്ണ്ട്.
ആണോ ഇവിടെ രാവിലെ മുതൽ മൂടി ഇണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ശേഷം. ചാറി ചാറി പിന്നെ ഒരു പെയ്ത്ത് പെയ്തു ഒരു മഴ പെയ്തു ഉ ചായുടിച്ചോ?
ഇല്ല ചായ ടിച്ചിട്ടൊന്നുല്ല.
ആണോ എന്താ വൈുന്നേരത്ത്ക്ക് സ്പെഷ്യല്?
സ്പെഷ്യലൊന്നുല്ല ബേക്കറി ഉണ്ട്.
ആണോ ആ ആ അങ്ങനെണത് ലേ
ആഹ് നിങ്ങക്ക് എന്താ?
ഞങ്ങക്കും ബേക്കറി ഉണ്ട് പ്രത്യേകിച്ച് ഹി ഇതൊന്നുമില്ല. സ്പെഷ്യലൊന്നില്ല ആഹ ആഹ വൈകുന്നേരം ഇടക്ക് എപ്പോഴേലും ഉണ്ടാക്കും. ഇടെ മോക്ക് ഇടക്കിടക്ക് ബാക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും കടിയില്ലാതെ. ഞാൻ ഈന്നേരത്തേക്ക് ചായ പോകൂല?
ആ ആഹ്
അങ്ങനെയാണ് അപ്പം. എന്തേലും വൈന്നേരം എന്തെങ്കിലും ചെറുതായിട്ട് എന്തേങ്കിലും ഉണ്ടാക്കും.
ആഹ്
ഉം ഉം മക്കളൊക്കെ?
സ്കൂൾ പോയി വന്നിട്ടില്ല.
ആഹ് വന്നിട്ടില്ലല്ലേ കുറെേ ദൂരം ഉണ്ടോ?
അ ഇന്ന് വൈകുന്നേരം വരേണ്ട്. ഇന്നലെ പിന്നെ ആഹ്‌ ബസിനാണ്. അഞ്ചേപത്തൊക്കെ ആകും ബസ് ഇവിടെ എത്തണെങ്കില്.
ആഹ്‌ ആഹ്‌ ആഹ് ആഹ്‌ ആഹ്‌ അങ്ങനെ സ്കൂൾ ബാഗും കൊടെ ഇതൊക്കെ വേടിച്ചോ?
ഓ ക്കെ കഴിഞ് ഇനി ഒരു നോട്ടിന്റെ കുറച്ച് കുറവും കൂടി ഉണ്ട് അപ്പൊ എങ്ങനൊക്ക അവര് പറയുന്നതിനനുസരി ച്ച് വാങ്ങാന്നെ ചു.
ആഹ്‌ ടിച്ചർമാര് പറഞ്ഞിട്ടില്ല.
ഇല്ല ഇല്ല ഗ്രൂപ്പിലൊന്നും ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പന്ന് അവിടെ പോകുമ്പോ പറയും. കുറച്ച് വാങ്ങി വച്ചിക്ക്ണ് ഒരാൾക്ക് വാങ്ങി വച്ചിണ്.
ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌ ഞാനും മോക്ക്ണ്ട് മോളല്ലോ നോക്ക് മേടിച്ച വച്ചടെ സ്കൂളിലേക്ക്. ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുന്നേ.
ആഹ്‌ ആഹ്‌
ആഹ്‌ അപ്പൊ അതൊക്കെ മേടിച്ച് വക്കണം ഇന്നുകൂടി മേടിക്കണന്ന്. ബുക്ക് ടെക്സ്റ്റ് ബുകൊ കെ കിട്ടി അവിടെ കിട്ടിയോ ടെക്സ് ബുക്ക്?
ഇല്ല ഇന്ന് കിട്ടും പറഞ്ഞു.
ആണോ ആഹ്‌ ആഹ്‌ ആഹ്‌ ഉ
പാടന്നാവും പൊതിയലു.
അത് ശരിയാ. ഉം എങ്ങനെയൊക്കെല്ലേ ഉള്ളത്.
തുടങ്ങായിരിക്കും.
ഉം ഇനി നാളമുതൽ ക്ലാസ് തൊടങ്ങാനായി.
ഉ ഇഞ്ഞിപ്പ രാത്രി ആയാല് ഒരു ഇതായി.
ഉം ടൈം ആയി.
ടൈം ആയിയിനി ഇങ്ങനെ തുടങ്ങും പഠിപ്പിക്കല്.
ആഹ്‌ ഇനീ ഇവിടെ കച്ചറയും പിടിക്കലും എടുക്കലൊക്കെ ആയിരിക്കും
അവർക്ക് കിട്ടാഞ്ഞാൽ ആദ്യം ദേഷ്യംനമുക്ക് പിടിക്കും.
അത് ശരിയാണ് പഠിപ്പിച്ചിട്ട് ഓർക്ക് കിട്ടിട്ടില്ലെങ്കിൽ നമ്മക്കാണ് കൂടുതൽ ദേഷ്യം പിടിക്ക
രണ്ടാമത്തേര് കൊടുക്കലോല്ലു
അത് ശെരിയാണ് അത് ഇവിടെ അങ്ങനെ തന്നെണ്. ആവൂ അഹ്‌ കരയുമ്പോഴാണ് അവ് പഠിക്കായിട്ട് മ്മക്ക് ദേ ഇറെയാണ്.
ആഹ്‌ പക്ഷെ കൊടുക്കാത്തിരിന്നിട്ട് കാര്യല്ല്യ ചിലപ്പോ കൊടുത്താ ചിലപ്പോ വേഗം മനസ്സിലാവും ചെയ്യും ഉം
അത് ശെരിയാ ഞാൻ പിന്നെ മറക്കെല്യ ഉമ്മ് അത് ഇവിടെ ജന്മം പോയാലും മറക്ക ഇല്ല ഉം എടാ എടാ ടാ ഉം അങ്ങനെയൊക്കെ ഇള്ളത്.
ആഹ്
ചളിയുണ്ടോ ഉം ചളി ഇവിടെ അങ്ങനെ വേറെ എത്ര ആളാ ആണോ ആഹ് ആഹ്‌ ആഹ്‌. ഓക്ക് രണ്ടാള് ചെറുത് മോനുണ്ട് ഓന് പുറകേ ഓടാണ്. ഇത് ഹേ മഴ പെയ്തപ്പോഴേ നല്ല ചളി ആയിരിക്കണ മുറ്റത്ത്. അപ്പൊ എന്ത് ചെയ്ത് ആ ചളി പോയിട്ട് കാല് വെച്ചിട്ട് ചേരു പ്പൊക്കെ ഊരിയിട്ട് ഓൻ കളിക്ക ഉം ആ കളിയില് ഓടാണ് ഞാൻ എവിടെയാ പോണേ പുറകാലെ ഓടാണ്.
ഉം
ഉം ഇങ്ങനെയൊക്കെയ ഉള്ളത് ഹും രാത്രിത്തേക്കേക്ക് ഫുഡൊക്കെ ആയോ?
ഓഹ്‌ രാവിലെ വെച്ചെന്നെ ഉണ്ടാവും.
ആണോ ആഹ് ആഹ്‌ ആഹ്‌
നിങ്ങള് സപറേറ്ററയിറ്റ് വെക്കലാ
എല്ല ഞങ്ങള് ഇന്ന് ഉച്ചക്ക് വെച്ചു രാവ് ലെ എല്ലാരും കടിയൊക്കെ തിന്നോണ്ട് പിന്നെ രാത്രിക്ക് ചോറ് വെക്കും വൈകുന്നേരം വെക്ക വെക്കാറുണ്ട് ചെല സമയത്ത് രാത്രിക്ക് വെക്കാത്ത സമയത്ത് ഉച്ചക്ക് വെക്കാണങ്കില് പിന്നെ വെക്കൂല പിന്നെ രാവിലെ വെക്കും
ആഹ്
പിന്നെ രാത്രിക്യൊക്കെ ണ്ടാവും ചെല സമയത്ത്ണ്ടാവില്ല വെക്കും
ലേ
ഉം പെര്ന്നാളെക്കെ എങ്ങനെണ്ടായി
ഓ അടച്ച് പെൽച്ചു
മാഡം റ്റൂറൊക്കെ പോയോ
ഇല്ല എവിടിം പോയിട്ടൊന്നുല്ല വീട്ടില് പോയി അത്രേസം രണ്ടിസം നിക്കാൻ കയ്യെല്ലെ
ആഹ് അത് ശരിയാണ് ഹ് ഹ് വീട്ടിന്ന് എവ്ട്ക്കും പോയില്ലാ
ഇല്ല കുൾ ദൂരൊന്നും പോയിട്ടില്യ
ആണോ ആഹ് ആഹ് ആഹ്
വേറെ എവിടേം പോയോ
ഇല്ല എവിട്ക്കും ഇപ്രാശ്യം പോയിട്ടി ഞാനും വീട്ടും പോയിട്ട് അങ്ങനെ രണ്ടേസം നിന്നു ഉം അവ്ട്ന്ന് പിന്നെ എ കസിൻസിന്റെ വീട്ട്ലും അങ്ങനെയൊക്കെ പോയി ഉം വീട്ട്ന്റെ അട്ത്ത്ള്ള വീട്ടിലേക്ക് പോയി അങ്ങനെ പോന്നു
ആഹ്
ഉം ഡ്രസ്സക്കെട്ത്തോ
ഓ ഡ്രസ്സട്ത്തു
ആഹ് ആഹ് ആഹ് ഇങ്ങനെയ്ള്ളത് ലേ പിന്നെ ഇനിപ്പോ മഴെക്കായീലേ ഞ് ചളീലും കുളീലൊക്കെ കൾച്ചിട്ടേ ര്ക്കും ഇവരെ വിരവ് നടക്കാൺണ്ടോ അവ്ട്ന്ന് ബസ്സറങ്ങി
ആഹ് ബസ്സർങ്ങീട്ടൊര് കൊർച്ച്ണ്ട്
ആണോ ആഹ് ആഹ് കൂട്ടാൻ പോവ്വോ
ആവ് മഴേണങ്കിലും കൂട്ടാപോവൊള്ളൂ രണ്ടാളൊര് വസ്സിലന്നെണ് വര്യാ
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ മോള് കൊണ്ടോന്നോളും മോനെ
ആഹ് ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ തും ഇന്നലെ അങ്ങൻതന്നെ ഉം പോയിറ്റ് വരുമ്പോ ദെ ഇതക്കെ ബാഗക്കെ ചെള്ളിയക്കെ വീഴ്ത്തിട്ടിന്നത് ഇന്നൽത്തെ വരവ് ഇനി ഇന്നത്തെ വരവ് എന്താ ആവോ അറെയില്ലാ ആഹ് ഓരോ ദവസും ഓരോ മാതൃരിക്കാ വര്യ ഇനി മഴക്കാലായ തീരെന്ന് നോക്കണ്ടേനി ഇവരെ
ആഹ്
ഉം യൂണിഫോമൊക്കെട്ത്തോ
യൂണിഫോമ് കിട്ടീട്ടില്യ പത്താന്തിൻ്റെ ശേഷംന്നാണ് പ്പ ഇന്നലെ പറഞ്ഞേ
ആഹ് അവ്ട്ന്ന് യൂണിഫോം കിട്ടെയ് സ്കൂൾന്ന് ഗ്ട്ടോ
ഈലക്കാ ക്ക്ട്ടും നമ്മളട്പ്പിക്കണം
ആഹ് അങ്ങനെലേ ഉം ഉം ഇനിക്കെല്ലലേ പിന്നെ വേറെന്താ വിശേഷം
എന്താ സുഖായിറ്റ് വോണു
ആണ ഉം പച്ചക്കറിക്കെണ്ടോ വീട്ടില്
എല്ല അങ്ങനെ ഒന്നും പച്ചക്കറിന്നു ണ്ടാക്കാറില്ല ഒക്കെ മ്മള് പൊറമേന്ന് വാങ്ങലാ
ആണോ
ഉം
ആഹ് ആഹ് അങ്ങനെയാണ് അത് ലെ ആഹ് ഇവിടെ ഇപ്പ കൃഷി ചെയ്യ്ൺ ഇണ്ട് അപ്പൊ കൃഷിന്ന് പറയാനൊന്നും ഇല്ലാ ഷിന്ന് പറിയാൻ ഇല്ലാ. കൊർച്ച് വാഴ ഇണ്ട് പിന്നെ ഓഹ് വഴ്തെനങ്ങ പിന്നെ രണ്ട് മുരുങ്ങെൻ്റെ എലാ മത്തെന്റെ എലാ
ആഹ്
പിന്നെ കൊർച്ച് മൊളക് കൾ
ഏഹ്
ഉം പിന്നെ പപ്പായ രണ്ട് മൂന്ന് മരം ഇണ്ട്.
ആഹ് ആഹ്
ആഹ് പിന്നെ തെങ്ങ് ഇണ്ട്. അങ്ങെൻ തെന്നെ കൊർച്ച് കൊർച്ച് ഞമ്മെക്ക് ആവശ്യപ്പെയാ അയെത് അങ്ങനെ ഒള്ളു അതെന്നെ ഒള്ളു ഉം ചെടി ഇണ്ടോ വീട്ട്ൽ
ചെടി കൊർച്ചൊക്കെ ഇണ്ടാക്ക്ണ്ട് ബൊഗെൻ വില്ലൊക്കെ ആയിട്ട് പക്ഷെ അത് ഇങ്ങെട്ട് പിട്ച്ച് കിട്ട്ണ് ഇല്ലാ
ആഹ് ഈ കാലാവസ്ഥെന് ഇതെയ് ക്കും ഇനിയിപ്പം മഴക്കാലം ആയില്ലെ ഇനി ചെ അപ്പം ചെലെത് നന്നാവും നല്ല മഴ പെയ്യുമ്പോ അത് വെള്ളതായിട്ട് ചെൽപ്പം അത് നാശവെം ചെ
ആഹ് അതെന്നെ ചട്ടിൽ വെള്ളം നിക്കാണ് എത്ര ഇത് ഇണ്ടായിട്ടും കാര്യ ഇല്ല ഒഴിഞ്ഞ് പോണ് ഇല്ലാ
ആഹ് അത് ശരിയാണ് ആഹ് ഇങ്ങനെ ലെ
ആഹ്
ഉം
നിങ്ങെൾ ഇണ്ടാക്കെൽ ഇണ്ടോ ചെടി
ചെടി ഇവെടെ ചെടിയൊന്നും ഇണ്ടാക്കിട്ടെന്നെ ഇല്ലാ പിന്നെ ഇതാ ഇവ്ടെ ഉപ്പെച്ചി കൃഷി ചെയ്യുന്നുണ്ട് അതിനോട് വെല്ല്യ ഇത് ഇല്ലാ ചെടി ഒക്കെ ഇണ്ട് അവ്ടിം ഇവെടിം ഒക്കെ ആയിട്ട് റോസാ കൊമ്പ് ഇണ്ട് പിന്നെ മല്ലികാ അങ്ങെൻത്തെ അതെന്നെ ഒള്ളു വെറെ ഒന്നും ഇല്ലാ കാര്യായിട്ട് ഉം അങ്ങനെയെക്കെ ഇള്ളെത്.
ഉം
ഉം ഇന്ന് മഴ പെയ്തിട്ടെ ഇല്ലാ
ഇല്ല മഴ പെയ്തിട്ട് ഇല്ല ഇന്ന് പെയ്യും പെയ്യും വിചാരിച്ച് ഇങ്ങനെ നിക്ക് ക്കാണ് ഡ്രസ്സും മുഴ്‌വെനും പൊർത്താണ്
ആണോ? ഉം ഉം ഈ മഴക്കാലൊക്കെ എന്ന് ഇങ്ങെട്ട് കാണ്ട് വെള്ളൊക്കെ കേറോ?
ഇല്ലാ അങ്ങെൻത്തെ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാ.
ആണോ? ആഹ് റോഡ് സൈഡി തെന്നെയാ ആണോ ആഹ് ആഹ് ആഹ് ഉം ഇവിടെ ഇന്ന് കൊർച്ച് വെള്ളം കേറും പക്ഷെ അങ്ങനെ കേർല്ലാ പിന്നെ ആഹ് ആദ്യത്തെ രണ്ടായിരെത്തി പതിനെട്ട് പത്തൊമ്പെത് ഇതിൽ കേറിയെത് അങ്ങനെ കേറും ഉം ഇപ്പം കൊഴപ്പൊന്നും ഇല്ലാ ഇപ്രാവ്ശ്യം ഒന്നും കേറിട്ട് ഇല്ലാ ഞങ്ങെൾ പേട്ച്ചു ഇപ്രാവ്ശ്യം കേറോന്ന് ഇള്ളെത്
ത്തൊക്കെ വെള്ളം ആവൂലെ
ആഹ് അകത്തൊക്കെ മുറ്റം ഇവെടെ മുറ്റെത്ത് വെരെ കേറിയിട്ടെ ഒള്ളുന്ന് പർണെത് ആദ്യം ആ പ്രളയം വന്നില്ലായിര്ന്നോ ആഹ് അതിൽ കേറിതാണ് പിന്നെ കേറീട്ട് ഒന്നും ഇല്ലാ
ഏഹ്
ഉം ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ ആ കരുതലോടെ ഇരിക്കണം ഉ ഇപ്രാവശ്യത്തെ മുന്നറിയിപ്പ് ഒന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ നല്ല മഴയൊക്കെ ഇണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഉ അപ്പം എന്താ സ്ഥിതി അറിയില്ല ആ ഉം
എന്റത് ഇവിടെ അങ്ങനത്തെ മഴ വിചാരിച്ച് ബുദ്ധിമുട്ടൊന്നുല്ല നമുക്ക് ഇങ്ങനെ മക്കൾക്ക് സ്കൂള് പോവാന് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ളൂ ഈ മഴ ഇങ്ങനെ കുറേ ചീഞ്ഞങ്ങെനെപെയ്യുമ്പോമ്മക്കൊരു ബുദ്ധിമുട്ടല്ലെ
ആ ആ അത് ശരിയ ആഹ്‌ ആ് ആ് അങ്ങനെയല്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം രാവിലെകെക് എന്താ ഫുഡ് എന്താ ഏ ബീഫോ ആഹ ആഹ് ആ പെരുന്നാകത്തേ ബീഫ് കഴിഞ്ഞോ
ഇല്ലാ അയിനിപ്പം മിഞ്ഞാന്നല്ലേ വിരുന്ന് പോയി വന്നത്
ആണോ ആ
തുടങ്ങണള്ളൂ ഇന്നലെ തുടങ്ങിട്ടല്ലേ ഉള്ളൂ
ആണോ ഹു.. ഹു.. ആ ആഹ്‌ ഇവിടെ ഇപ്രാവശ്യം രണ്ടര മൂന്ന് കിലോന്റെ അടുത്ത് കിട്ടീക്കണ്
ഏ ഇവിടെ എനിക്ക് പ്രാവിശം ആറ് കിലോനെ അല്ലേലും ഇപ്രാശം കൊറവാ അയില്ലാറെ ആ അയ്നി ഞങ്ങളെ ഇവിടെ അങ്ങനെ പള്ളിക്കന്ന അവരർക്കും പിന്നെ ഈ പുറമേന്ന ഇങ്ങനെ ഓരോരുത്തർ ആക്കാരുണ്ടാവൂലേ
ആഹ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ് മൂന്ന് കിലോ വേറെപ്പിനക്കാക് രണ്ട് കിലോ അങ്ങനെ ഒരു രണ്ട് അഞ്ച് കിലോന്റെ അടുത്ത് കിട്ടിട്ടണ്ടാവും ഇ പ്രാവശ്യം കുറ കിട്ടി അദിയം ഞങ്ങള് വേറെ സ്ഥലത്തായിരുന്നു അപ്പൊ അവിടുന്ന് വലിയ കുറവെയിന്നു പള്ളിക്കത്ത് മാത്രമേ ഉണ്ടായിള്ളൂ ഇപ്രാവശ്യം ഇവിടുന്ന് കുറേണ്ട് കൊറക്കിട്ടി ന്നാ ഞാൻ വെച്ചോട്ടെ
ആഹ് ന്നോക്കെ ശരി
ആഹ് ഓക്കെ